ഹലോ
ആഹ് കേക്കിന്നുണ്ട്
ആഹ് എന്റീവ
ചുമ്മാ ഇരിക്കുക
ഉം കഴിച്ചില്ലേ
കഴിച്ചു കഴിച്ചു
എന്തായിരുന്നു കയിക്കാൻ
ചോറ് മീന് ചമ്മന്തി
ഉം നിട്ട്
എന്നിട്ട എന്ത ഇവിടെ ഇങ്ങനെ ഇരിക്കുവ
ആഹ് കോഴിയൊക്കെ വളർത്തുന്നുണ്ടോ
ആഹ് അമ്മ കൊറെ കോഴികളെ വളർത്തുന്നുണ്ട്
ആഹ് മോട്ടയൊക്കെ തരുന്നുണ്ടോ
ആഹ് ഇവിടെ ഭയങ്കര വിഷയ ഈ കാട് ഏരിയയൊണ്ടേ പട്ടിയും കീരയൊക്കെ ആയോണ്ട് ഭയങ്കര ഇതാ ഇഷു
കിട്ടത്തില്ല ല്ലേ എല്ലാത്തിനെയും
ഓ എല്ലാത്തിനേം കിട്ടത്തില്ല മെനഞ്ഞാന്ന് ഒരു കോഴിയെ പിടിച്ചോണ്ട് പോയേള്ളൂ
ഉം ഉം
പിന്നെ യാള് കഴിച്ചോ
ആഹ് ഞാൻ ചൊറയിച്
എവിടെ സ്ഥലം എവിടെ
സ്ഥലം കൊല്ലം
കൊല്ലം
ഉം പിന്നെ എന്ത് ജോലിക്കൊന്നും പോയില്ലേ
ഓ ക്ക്ജോലിയൊന്നും ഇല്ലടാ
അതന്ത്റ്റി ല്ലാത്തെ
ഞാൻ അബുദാബിയിലായിരുന്നടാ
ആഹ് എന്നിട്ട്
അപ്പം അവിടെ യുദ്ധം കാരണം ഞങ്ങള് വർക്ക് ചെയ്ത പ്ലാന്റില് ഇത് വീണായിരുന്നു ഡ്രോണ് വീണായിരുന്
എന്നിട്ട് വരാൻ പറ്റിയോ
പറ്റിയൊന്നുല്ലടാ ഞങ്ങക്ക് ഞങ്ങൾടെ കമ്പനിക്കൊന്നും പ ഇല്ല പക്ഷെ വേറെ കമ്പനിയില് ഒരാള് മരിക്കുകയും നാല് പർക്ക് സീരിയസ് ഒക്കെ ആയിരുന്നു അപ്പോ അങ്ങനെ ഞങ്ങക്ക് കമ്പനി ലീവ് തന്നതാ നാട്ടിൽ വിട്ടപ്പോ
അയ്യോ അത്കാര്യായില്ലേ നാട്ടിൽ വരാൻ പറ്റില്ലേ ടിക്കറ്റ്ക്കെ എങ്ങന കമ്പിനെ എടുത്ത് തന്നതോ
ആഹ് ടിക്കറ്റ് കമ്പനി എടുത്ത് തന് നമുക്കൊരു ചെലവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നോ
ആഹ് അപ്പം ന്റെ ഇപ്പം നാട്ടിൽ വന്നിട്ട് വല്ല ജോലിക്ക് പോകുന്നുണ്ടോ സാലറി അങ്ങനൊന്നും ഇല്ലാതെ ങ്ങനയ
ഓഹ് നാട്ടിൽ വന്നിട്ട് ജോലിക്ക് അങ്ങന പോകുന്നൊന്നുല്ല എങ്ങനെയെങ്കിലും തിരിച്ചു പോയാ മതിയെന്ന് ഇങ്ങനെ നെ ആലോയിക്ക
മം പെട്ടന്ന് തിരിച്ച് പോയി കളാൻ വയ്യല്ലേ
തിരിച്ചു പോകാൻ നല്ല കൊഴപ്പോണ്
മം ആദ്യായിട്ട ഒരു പ്രവാസി പെട്ടെന്ന് പോയിക്കോളാന്ന് പറയുന്നേ
കാരണം നാട്ടിൽ നിന്നിട്ട് കാര്യോല്ല്യ ഇപ്പൊ ഒരു ഇപ്പൊ ഒരു ഇപ്പൊ ഒരു അഞ്ഞൂറിന്റെ നോ ഒരു അഞ്ഞൂറ് രൂപ എന്റെ കൈ കിട്ടിയെന്ന് വിചാരിച്ചോ അതിൽ ഒരു വെള്ളം മേടിച്ച് വെള്ളത്തിന് ഇപ്പൊ ഒരു നാപ്പൊരു എങ്ങനെ പോയാലും നാപ്പൊരു രൂപ ആഹ് നാപ്പത് രൂപക്കി ഒര് വെള്ളം മേടിച്ച് കുടിച്ചക്കഴിഞ്ഞാ ബാക്കി നാന്നൂ നൂറ്റി അറുപത് രൂപ ഈ അഞ്ഞൂറ് രൂപ നോട്ട് ചെലവാക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ചിലവാ രിക്കും പഷേ അതീന്നൊരു കുപ്പി വെള്ളം മേടി ച്ച് കുടിച്ച് കഴിഞ്ഞഴിഞ്ഞാ ബാക്കി നാനൂറ്റി അറുപത് നാനൂറ്റി അറുവതിന്ന്.. പിന്നെ എങ്ങനെ എങ്ങനെയെങ്ങനെ എറങ്ങി പോന്നത്. ആർക്കും ഒരുവൻ പിടി കിട്ടാത്തെ ഇതാ.
അത് ചെയ്ഞ്ച് ചെയ്ത് കഴിഞ്ഞാ പിന്നൊ ഇല്ല ഒരു പൈസയില്.
ആ, ചെയ്ഞ്ച് ചെയ്യാതിരുന്ന അത്‌ അങ്ങനെ ഇരിക്കും വെള്ളം വേണോ വേണ്ട അങ്ങനെന്നെ ഇരുന്നോളും
അതൊരു സത്യം എന്നാ വെച്ച് പൈസ എടുത്ത് കുടിക്കാൻ പറ്റില്ലല്ലോ. വെള്ളം കുടിക്കെണം വെള്ളം കുടിക്കണങ്കി ചെലവാക്കണം.
ഉം ചെലവാക്കണം..
മ്ഹ്, പിന്നെ ഉം കല്യാണൊക്കെ കഴിച്ചോ.
ഇല്ലടാ കല്യാണൊന്ന് കഴിഞ്ഞിട്ടില്ലട.
ആഹആ എന്തേ ഒറപ്പിച്ച് വല്ലോം വെച്ചേകാണോ..
ഇല്ലടാ. ഒറപ്പീലും കാര്യങ്ങളൊന്നു ആയിട്ടൊന്നുംല്ല
ആഹ് ആഹാ
ഇനിന്തായാലും സ്വന്തായിട്ട് വീടൊക്കെ വെച്ചിട്ടെ കല്ല്യാണം കഴിപ്പിച് തരത്തുള്ളൂ. ന്നാ പറഞ്ഞേക്കുന്നേ.
അതൊരു വളരെ മികച്ച തീരുമാനണ്.
ആഹ്
കായി വല്ലതൊക്കെ ഇണ്ടാക്കിട്ട് ഹ് ഒരു. ജീവിതം ഓക്കെ ഇതാക്കന്ന് ഫിനാൻഷ്യലി ഒന്ന് ഡിപ്പെൻഡൻറ് ആയിട്ടൊക്കെ ചെയ്യിണായിരിക്കും നല്ലത്.
അതാണ്
അതാവുമ്പ ആര്ടെ മുന്നില് കൈന്നീട്ടണ്ടല്ലോ. പിന്നെ ജീ ഈ ജോലിയൊക്കെള്ളൊരു കുട്ടീനൊക്കെ ആവുമ്പോഴത്തേന്. ലൈഫ് ഒന്ന് സെറ്റാവും.
നോക്കുന്നുണ്ട് നല്ല ജോലിയൊക്കെള്ള ഒരു കൊച്ചിനെ.
അതാ.
ആഹ് കിട്ടണ്ടേ.
കിട്ടട്ടെ കിട്ടട്ടേന്ന് ഞാൻ പ്രാർത്ഥിക്കാം ആ, പിന്നെന്താ വിശേഷം.
ഇയാള് കല്യാണം കഴിഞ്ഞാണോ.
ഇല്ലല്ല ആഹ ഇപ്പൊ ഒടനെ കഴിയും ഒറപ്പിചെചേകുവാണ്..
ആഹ ഓക്കെ
ഉം
പിന്നെ ഫുഡ് കഴിചാര്ന്നോ
എന്തുവാ.
ഫുഡ് കഴിച്ചാര്ന്നോന്ന്.
ആ, ഇപ്പം കഴിച്ചതേഒള്ളൂ.
എന്തുവാര്ന്നു സ്പെഷ്യൽ വല്ല അങ്ങനൊല്ലോണ്ടായിരുന്നോ...
ആഹ, ഇന്നലെ അതേ കേരച്ചൂരയില്ലേ..
ഞ്ഞ. ആഹ..
അത് കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതക്കെ അറി വെച്ച് ഇന്നലെ അപ്പൊ അതിണ്ടായിരുന്നു പിന്നെ തോരൽ.. തോരം വെച്ച്.
ആഹ.
പിന്നെ മോരിണ്ടായിര്ന്ന് അച്ചാർ മാങ്ങ അച്ചാർ ഇണ്ടായിര്ന്ന്..
ഒരു സദ്യക്കുള്ള ഫുഡോക്കെണ്ടല്ലോ..
സദ്യക്ക് ഇത് ഇവിടെ എങ്ങെ നമ്മുടെ ഇങ്ങൻട്ട്ള്ള ജില്ലയിലൊക്കെ നോർമലി.. ത്രേ ഒരുസം ഒരു തോരൻ ഒഴി ചെറിയൊരു. മീൻകറി.. ഇത് മൂന്നും മഷ്റ്റ മൂന്നും ഇല്ലാതെ എസ് ചോർണ്ണ നിക്കുന്ന അലോ വിശേഷം വരുബേ ഒള്ളു..
മ്യാഹ.
ഒരു പപ്പടം ഇവിടെക്കെ നോർമലിയാണെന്നേ ഇന്ന് പിന്നെ പപ്പടം വചിട്ടില്ല. ഉം പിന്നെന്തല്ലോ കൂട്ടുകാരൊന്നുല്ലേ അവിടെ കറങ്ങാനൊക്കെ പോവാൻ
ഉണ്ട്ണ്ട് ഞങ്ങളിപ്പം കറങ്ങാനും ഇപ്പൊ ഒരു അഞ്ച് മണി ആറു മണിയൊക്കാവുമ്പം ജിമ്മിലൊക്കെ പോയിട്ട് കറങ്ങാൻ പോവുട
ഓ ഹെൽതോക്കെ നോക്കുന്നുണ്ടല്ലേ ജിമ്മിലൊക്കെ പോയി ജിം ഫിറ്റൊക്കെ ആയിട്ട് എങ്ങനെണ്ട് ജിമ്മില് ഞാൻ എനിക്ക്ങ്ങനെ പോണംന്നുണ്ട് അപ്പോ എങ്ങനാ
ജിമ്മില് ജിമ്മി പോയി കഴിഞ്ഞാ ഫുള്ള് ഡയറ്റ് നോക്കണം ഷുഗർ യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ എണ്ണയൊന്നും യൂസെയ്യാൻ പാടില്ല
ഷുഗർ ഞാൻ പിന്നേയും കട്ട് പിന്നെ പക്ഷെ എനിക്കീ മുട്ടായി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എന്നെ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല
മൊട്ട തിന്നണം മൊട്ട തിന്നണം മൊട്ട തിന്നണോ അത് നമ്മക്ക് പ്രോട്ടീന്റെ ഇതാണ്
മൊട്ടയല്ല ചോക്ലേറ്റ്
ചോക്ലേറ്റ
ആഹ് അതൊക്കെ ഇച്ചിരി ക്രെവിങ്സാണ്
ഏ ഇയാള് വണ്ണം ഉണ്ടെങ്കി മാത്രേള്ളൂ ഷുഗർ കട്ടെയ്യണ്ടെ വണ്ണവില്ലെങ്കി കുഴപ്പവില്ല
ആഹ് വണ്ണയില്ല അപ്പൊ വണ്ണം വെക്കാനാണ് ഇപ്പനന്തു ജിം
അപ്പൊ വണ്ണം വെക്കാനാണെങ്കി ഷുഗറും കാര്യങ്ങളെല്ലാം കഴിക്കാം കുഴപ്പല്ല അത്യാവശ്യം മീഡിയം കഴിക്കാം
അത്യാവശ്യം കഴിക്കുന്നുണ്ട് എന്നിട്ട് വണ്ണം വെക്കുന്നില്ല അതെന്താണ്
ഹം അത് എന്ത് ചെയ്യണറിയോ നല്ല രീതിക്ക് ഫുഡ് കഴിച്ചാതി എന്താണ് ഈ പയറ് വർഗങ്ങളും ആ രാത്രി ഒരു രണ്ട് മൂന്ന് മൊട്ട അതിനെ
ഉം അല്ല ഈ രണ്ട ഈ രണ്ട് മൂന്ന് മുട്ടൊയോക്കെ നൈറ്റ് കഴിച്ച് കഴിഞ്ഞാ ദഹിക്കോ?
രണ്ട് മൂന്ന് മുട്ട കഴിക്കയും ചെയ്യണം അത് കഴിഞ്ഞ ശേഷം എക്സസൈസും ചെയ്യണം
ഓ എക്സസൈസ് ഇതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല
ജിമ്മി പോണായിരിക്കും നല്ലത് ജിമ്മി പോയി കഴിഞ്ഞഴിഞ കുഴപ്പല്ല അത്യാവ്യം സെറ്റ് ആകും ബോഡിയൊക്കെ
ഉം
എങ്ങനായാലും എനിക്കൊരു എനിക്കൊരു എഴുപത് കിലോ ഉണ്ടായിരുന്നു
ഉം
പ ഒരു ഞാൻ പോയി ഒരു പത്ത് ഇരുപത് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പം അഞ്ച് കിലോ കുറഞ്ഞൊരു അറുപത്തഞ്ച് കിലോ ഉണ്ട്
ഉം എനിക്കൊരു അമ്പത് നാല്പത്തൊമ്പത് അമ്പത് അടുപ്പിച്ചോള്ളൂ
ഉം
അമ്പത്ണ്ട്
അമ്പത് കിലോണ്ടല്ലേ
ഉം
എന്റെ കൂട്ടുകാരൻ എന്റെ കൂട്ടുകാരനും കൂടെ ജിമ്മി വരുന്നുണ്ട് അവന് അമ്പത്തിരണ്ട് കിലോയുള്ളൂ അവനിപ്പം വെയിറ്റ്ല്ല എനിക്ക് വെയിറ്റ് ലോസും അവന് വെയിറ്റ് ഗെയ്നുവാ വച്ചിരിക്കുന്നെ അവന് കൂട്ടാൻ വേണ്ടി എന്ന് പറയുമ്പ അവൻ ഫുഡ് നല്ല രീതിക്ക് കഴിക്കണം ഞാൻ ഫുഡിങ്‌ ഫുഡ് കുറക്കണം
ഓഹ് ഞാൻ നോക്കിട്ട് ഫുഡ് ഗെയിൻ എടുക്കുന്നെയിരിക്കും ലാഭം ക്ഷെ കൂടുതൽ ആൾക്കാരും വെയിറ്റ് ലോസിനു വേണ്ടിയിട്ടാണല്ലോ ജിം എടുക്കുന്നേ
ഉം
ഉം ഇവിടൊന്നും പിന്നെ അധികം അങ്ങനെ ജിമ്മ് ഉം ഒന്ന് രണ്ട് ജിമ്മുണ്ട് അവിടെ ഞാന് പക്ഷേ ഇവിടങ്ങനെ പെൺപിള്ളേര് പോയി അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടില്ല
ആഹ് ഞങ്ങടിവിടെ ജിമ്മിലെ പെൺപിള്ളേരൊക്കെയൊണ്ട് ആന്റിമാരും പെൺമ്പിള്ളേരൊക്കെയുണ്ട് ക്ഷേ ചെലര് വെയിറ്റു കുറയ്ക്കാ വരുന്നവരുണ്ട് ചില ച് ആഹ് ഞങ്ങളവിടെ ജിമ്മി വരുന്നേ പെൺമ്പിള്ളേരെല്ലാം വെയിറ്റ് കുറയ്ക്കേണ്ട ഇതാ വരുന്നേ
ഉം
പിന്നെന്താണ് അതിനി കഴിഞ്ഞിട്ടൊരു ട്രിപ്പൊക്കെ പോണം രാത്രിയാണ് കറക്കം
ആഹ് എങ്ങാട്ട് പോവാനാ പ്ലാൻ
എടെ ഇവിടെ ഇഷ്ട്ടത്തിന് പാറയൊക്കെയൊണ്ടോ എല്ലാടത്തും പാറ പാറ വെള്ള വെള്ളം ചട്ടം ആഹ് ഞാനോ ഞാൻ പത്തനംതിട്ടെടാ
പത്തനംതിട്ട അവിടല്ലേ ഈ കോന്നി റാന്നി അങ്ങനൊക്കെ വരുന്നേ
ആഹ് കോന്നി റാന്നി ഒക്കെ ഇവിടുന്ന് എങ്ങനെ പോയാലുമൊരു മുപ്പത് കിലോമീറ്റർ മേളിൽ പോണം ടാ
ആഹ് അപ്പ ഈഹ് ഗവി ഗവി എവിടാ
ഗവി അവിടൊന്നും പോണ്ടാ എമ്പത്തഞ്ച് എന്റെ വീടെന്ന് വെച്ച് നോക്കുവാണെങ്കി നല്ലൊരു ദൂരം ഉണ്ട്രാ
ഗവി അല്ലേ പക്ഷെ അത് നല്ല സ്ഥലാണ് മറ്റേ ഓർഡിനറി ഫിലിമിനകത്ത് കാണിക്കുന്നുണ്ട് ഗവി
ആഹ് ഇവിടുത്തെ മിക്ക സ്ഥലവും അങ്ങനത്തെ ഇവിടുത്തെ മിക്ക സ്ഥലം എന്നു പറഞ്ഞ് കഴിഞ്ഞാ കാടാണ്‌ടാ കാടും വയലും
ആഹ് ആന അങ്ങനൊക്കെ ഇറങ്ങലൊണ്ടോ ആന ഇറങ്ങല് പുലി ഇറങ്ങല് അങ്ങനൊക്കെയുണ്ടോ
അങ്ങനൊന്നും ഇവിടെന്നും ഇല്ലെടാ പിന്നെ ചെലട ത്തുണ്ട് ഏഹ് ഇവരെ ഈ കമ്പിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് ഫോറസ്റ്റിന്റെ വന്നു കഴിഞ്ഞാലും പോവാൻ വേണ്ടി അത് കറക്റ്റ് പ്രോപ്പർ പത്തനംതിട്ടയില് കാട്ടിൽ കാട്ടിലോട്ട് പോന്ന വഴിയൊക്കെയാ അത് ആ വഴിയൊക്കെ പോവാൻ നൈസാണെ എന്നു പറയുമ്പാ റോഡ് സ് റുവാ ഏഹ് ഒരു ഇപ്പം രണ്ടു വണ്ടി പോകേണ്ട റോഡാരിക്കും വലിയ റോഡാരിക്കും എങ്ങനെ ഈ മറ്റേ ഇതില്ലേ കമുകു പോൽ കമുകല്ല മറ്റേ ഈറയില്ലേ ഈറ
ആഹ് ഈറ്റ ഈറ്റ പോലൊള്ളത്
ആഹ് അതിങ്ങനെ അതിന്റെ റോഡിന്റെ ഏറ്റവും മേളിക്കൂടിങ്ങനെ വളഞ്ഞ് ചാഞ്ഞ് കെടക്കും
ആഹ് നമ്മുടെ ഇതാണോ ബാംബൂ മുളങ്‌ മുളങ് ആഹ്
ഫുള്ളതാ അതിങ്ങനെ ഒടിഞ്ഞ് മറിഞ്ഞ് ഇങ്ങനെ കെടക്കും പക്ഷെ റോഡിലു ഇതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല കറക്റ്റായിട്ടിങ്ങനെ വളഞ്ഞു കെടക്കും
ഇവി അടുത്തൊരു സ്ഥലണ്ട് ഒരു കോളേജിന്റെ അവിടം മൊളങ്കാടുണ്ട്
ഉം
അതേച്ചിപ്പം ദേവസ്വൊക്കെ ഏറ്റെടുത്തു കൊറച്ചെ
ഏഹ്
അവിടെ പക്ഷേപ്പം ദേവസ്വം ബോർഡുകാരെ ഏറ്റെടുത്തു ആ സ്ഥലം ഈസറ്റെ സാമൂഹ്യ വിരുദ്ധരെ കൊണ്ട് ഭയങ്കര ശല്യായിരുന്നു അയിനത്ത്
ഉം
അങ്ങനൊക്കെ ടെസ്റ്റെ പിന്നെന്തൊക്കെയാ വിശേഷം
വിശ്ശെഷം എന്തെ ഇങ്ങനൊക്കെ പോന്നെടാ
ഇപ്പം വിളിക്കാവേ.
ആടാ ഓക്കെ.